ആഹ്.
എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ.
ഒക്കെ സുഖം തന്നെ എന്ത് ആഹ് എന്തൊക്കണ്ട് വിശേഷം അന്റഹ്.
നല്ലതന്നെ അങ്ങന അങ്ങന പോണ്.
ഏഹ് ആഹ് വീട്ടിലന്നെ.
ഏഹ് പൊറത്തേക്കൊക്കെ പോവലില്ലേ.
ഏഹ് പൊറത്തൊക്കെ എടക്ക് പോവും.
ആഹ് എങ്ങ്ട്ടേലും യാത്രക്കെ ചെയ്യല്ണ്ടോ.
ആഹ് പൊറത്ത് ചെലപ്പം പോവും.
ഭർത്താവ് വടെണ്ടാ.
ആഹ് ഇവടെ നാട്ടില്ണ്ട്.
ഏഹ് മക്കളൊക്കെ.
മക്കള് രണ്ടാള്ണ്ട്.
ആഹ്.
ഹും അനക്ക് എത്രാള്‌ണ്ട് ഏഹ്.
പിന്നെ. അല്ല അഹ് ചെറിയാളാ അഹ് അഹ്ന് രണ്ട് വയസ് രണ്ടര വയസ്സായിറ്റൊള്ളു.
ഏഹ്.
ഹ് ഹ് ചെറിയ കുട്ടിയാ ആഹ് ഇങ്ങളെന്തേലും പണിക്ക് പോവ്ണ്ടാ.
ഓടെ പണി ഇബടെ വീട്ടിലിരിക്കലാ.
അതന്നെ ണ്ടല്ലോ ഇട്ക്കാന് മാത്രം.
ഇട്ക്കാമാത്രം പണിണ്ടല്ലോ വീട്ടില്.
ഉം ഇട്ത്താലും തീരൂല.
ഇട്ത്താലും തീരൂല അടുക്കള പണീം വെച്ച്ണ്ടാ ക്കലും പെരേള്ള പണിയൊക്കെ ഇട്ക്കുമ്പോ തന്നെ വൈന്നേരായില്ലേ.
ആന്ന് പിന്നെ അല്ല വീട്ട് പോവലില്ലേ. സ്വന്തം വീട്ടില് അടുത്തടുത്തന്നെ രണ്ടും.
ആഹ് ന്റെ വീട് വ്ട്ന്ന് കൊറച്ചണ് പോയമതി.
ഏഹ് അപ്പൊ പിന്നെ എടക്കെടക്ക് പോവാലോല്ലെ.
ആഹ് എടക്ക് പോവും ചെലപ്പോ പോവലൂല്ല മ്മ. ൻ്റെ പുത്യാപ്പള ഇവിടെ നിൽക്കണ ണ്ട് ഉള്ളോണ്ടെ.
ആ ന്ന് സമ്മയിക്കൂലാലെ
ഏഹ സമ്മയ്ക്കൂല ആവല്ല ഒറ്റക്ക
ഉ അവസ്ഥ അതന്നെയാണ് ഇൻ്റെതുംഅവിടെ ഒറ്റക്കല്ല പക്ഷെ എന്നാലും നമ്മള ഇല്ലാതാടക്കൂല
ഏ ഏ തന്നെ
ഉം പിന്നെപ്പബടെങ്ങനെ ഇവിടെ എങ്ങനെ നക്കാനും പറ്റൂലല്ലോ അപ്പൊ
ആഹ ശരിയന്നെ പുതിയപ്പളക്കെന്താ പണി അ ൻ്റെ ഹലോ ഇവിട നാട്ടിൽ തന്നെ പുതിയാപ്പള
ചോറ് ന്നോ
ല്ലചോറ് വച്ചിട്ടില്ല കറി ഇന്ന് ബീഫാ
ഏ
ഉം എനക്ക്ന്താ
ഇവിടെ ഞാൻ ഇന്ന് ഇന്റെ വീട്ടക്ക്ടെ പോകന്ന്
ഏഹ ഏഹ്
അപ്പൊ ഇവിടെ അമ്മ എന്തൊക്കെ ഉണ്ടാക്കണ്ടണ്ട് നമ്മള് പിന്നെടുത്തേക്കൊന്നും പോ
ഏഹ തന്നെ നമ്മുക്കല്ലാ സ്പെഷ്യൽ ഉണ്ടാക്കാറക്കൂനെ
പോല പിന്നെ
ഏഹ നീ എന്താ അങ്ങോട്ട് പോവാ കല്യാണം കഴച്ചിടത്തക്ക്
എള്ള ഹായ് ഇനിയിപ്പോ നാളെ പോകൂ നാളെ വൈകുന്നേരത്തിന് പോകൂ
ഏഹ
ഉം അത്രേ ഉള്ളൂ നിർത്തൊക്കെ പക്ഷെ ഇടക്കിടക്ക് ഇങ്ങനെ വരും എല്ലാ ആഴ്ചേയിലും ഒരു ദിവസക്ക ആയിട്ട് ഇങ്ങനെ വരും
ആഹ അ പൊറുതടകും കാണാം ഞാലല്ലേ
ആന്ന് നിങ്ങള് കോഴിക്കോടൊക്കെ പോലുണ്ടോ കടപ്പുറത്തക്കൊക്കെ
ഏഹ
ഏഹ കുട്ടികളെ കൊണ്ടൊക്കെ പോലണ്ടോ ആഹ നാളെന്ന ഇപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് എന്തേങ്കലും ഉണ്ടാ പരിപാടി
നാളെ ആറാഴ്ച ആയതോണ്ട് ചിലപ്പോം പെരേൽ തന്നെ ഇരിക്കലാ
ഉം അഹ മക്കള് വല്യ ആള എത്രല്ലാ
പിന്നെ മോന് ബ്ലസ്റ്റുവിനാ
ഏഹ ഏതെടുത്തത്
ഓന ഇത് ബി ബിബിയിയേ
ഏഹ ഞാൻ ബികോമ ആയിരുന്നു
ഏഹ അത് ശരി ജോലി എന്ത് ചെയ്യയോ എനക്ക്?
ഏഹ
ജോലി എന്തായായോ?
ഞാന് ബി. കോം എടുത്ത് പിന്നെ ഒരു കമ്പ്യൂട്ടർ കോഴ്സ് എടുത്തുന്നു പി. ജി. ഡി. സി എന്ന് പറയും അത് കഴിഞ്ഞതിന് ശേഷം ഞാന് അവിടെ തന്നെ ഒന്ന് ടീച്ചറായിട്ട് കയറി
ഏഹ
പിന്നെ അത് അപ്പഴ ആണ് ഇവൻ ഇങ്ങനെ ഉണ്ടായത് അത് പിന്നെ
ആഹ്.
അതങ്ങട്ട് നിർത്തി.
അത് ശരി. ഇനി പോവാൻ പറ്റൂല്ലേ.
പിന്നെ. ആഹ് ഇനിയിപ്പോ ഓന് എന്തായാലും ഒരു സ്കൂൾ പ്രായം ആഹ് എട്ട് മണി മുതല് നാല് മണിവരെയാണ്.
ആഹ്.
ഇപ്പ എന്തായാലും ഇപ്പോ ഞമ്മക്കിപ്പോ ഒറ്റക്ക് ഇട്ട് പോ അവിടൊക്കെ പണിക്കോണവരാണ്. അമ്മയും അച്ഛനൊക്കെ പണിക്കു പോവേ.
ഏഹ്.
ഇവിടേം ഇതന്നെ. അമ്മയും അച്ഛനൊക്കെ പണിക്കു പോകും.
അത് ശരി.
അപ്പൊ പിന്നെ കുട്ടികളെ ആരെലും നോക്കാൻ വേണ്ടേ.
ആഹ് അത് വേണം.
അപ്പൊ പിന്നെ ഞമ്മള് തന്നെ അയിന് നിക്കണം. ആഹ് അമ്മായിയമ്മ ഇണ്ട്. അത് തൊയിലുറപ്പിനു പോവേ.
ഏഹ്.
അങ്ങനെ. ഇവിടെ അടുത്തന്നെ രണ്ടും അടുത്തടുത്തന്നെ
ഏഹ്
ഉം പിന്നെ ഇങ്ങള് ഇങ്ങനെ സെപ്പറേറ്റ് അല്ലല്ലോ സ്വന്തം വീട്ടില് തന്നല്ലേ. തറവാട് വീട് ആഹ് തറവാട്ടും വീട്ടിൽ തന്നെല്ലേ.
ആഹ് തറവാട്ടും വീട്ടിലന്നെ.
ഏഹ് ഉം ഭർത്താവിന് സ്വന്തം അല്ല വേറെ ആരും ഇല്ല.
പുതിയാപ്പളക്ക് അമ്മ ഉമ്മ മരിച്ച്.
ഏഹ്
ആഹ് പിന്നെ ഞാനന്നെ ഉള്ളു.
ഏഹ് അല്ല അനിയന്മാര് ചേച്ചിമാര് അങ്ങനൊന്നൂല്ല്യ.
ആഹ് രണ്ട് അനിയന്മാരുണ്ട്.
കല്യാണം കഴിഞ്ഞാ
ആഹ് അവർക്ക് കല്യാണം കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ ആയി.
ഏഹ് അപ്പൊ എല്ലാരും ഒരുമിച്ചാ?
അല്ല അല്ല ഓല് വേറെ വേറെ.
ഏഹ് ഓര് വേറെ പോയീലേ നിങ്ങള് അവിടെ നിന്നേണ്ടാവൂലേ.
ആഹ് പിന്നെ. പിന്നെ എന്തൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചോ?
ഭക്ഷണം കഴിച്ചിട്ടില്ല ഭർത്താവ് ഇങ്ങട് വരുംന്ന് പറഞ്ഞിരുന്നു അത് വന്നിട്ട് എല്ലാവർക്കും പാടെ ഒരുമിച്ചാണ്ട് കഴിക്കാം.
എന്തേ കറിണ്ടാക്കി ആഹ് നമ്മൾത് റോഡ് സൈഡ് തന്നെ.
വണ്ടികള് ഇങ്ങനെ പോയിങ്ങോണ്ടിരിക്കൂലെ.
ആഹ് ഇങ്ങളെ വിടോ
എന്റെ വീട് റോഡ് സൈഡിലാ പക്ഷെ അവിടെ റോഡ് സൈഡിലല്ല.
ഏഹ് ഉള്ളോട്ടാല്ലേ.
റോഡുണ്ട് പക്ഷെ വീടൊന്ന് ഉള്ളോട്ടാ. ഇത് മുറ്റത്തന്നെ റോഡാ ഞങ്ങക്ക് ഇവിടെ എൻ്റോടെ ഉം മുറ്റോം റോഡും ഒന്നാ
ഏഹ് എൻ്റോം ഇങ്ങനെ തന്നെ ഇവടേം റോഡ് സൈഡന്നെ എൻ്റോടേം റോഡ് സൈഡന്നെ.
ആഹ്
ആഹ്
പിന്നെ മക്കളൊക്കെ പഠിക്കോ?
ആഹ് കൊയപ്പില്ല അങ്ങനെ പോണ്ട്.
ഏഹ് ചെറിയാൾ ചെറിയാള് പെൺകുട്ടിയോ അതോ ആൺകുട്ടിയോ
ചെറുത് മോളാ.
ഏഹ് ഒരു ആൺകുട്ടീം ഒരു പെൺകുട്ടീം അല്ലേ.
ആഹ്
മ് അയ് എന്താ രണ്ടാം ക്ലാസ്സിലോ
ആഹ് ഓള് പിന്നെ എൽ കെ ജിയിലേ
ഏഹ്
ആഹ്
അത് ശരി
പിന്നെ
എങ്ങനെ സ്വഭാവൊക്കെ കുറുമ്പൊക്കെ ഉണ്ടാ വാശിയൊക്കെ മാറിയാ
ആഹ് ഓൾക്ക് കൊറച്ച് കൊറച്ച് കുറുമ്പാണോൾക്ക്
മ് ചീത്തൊക്കെ പറയേണ്ടി വരുവോ
ചീത്ത പറഞ്ഞ ഓള് കരയേ
ഉം
അങ്ങനെ അതാ കുറുമ്പ് മ് എന്താപ്പ പണി
മൂത്താൾക്ക് മൂ അത് വയറിങ്ങാന്
ഏഹ് വയറിങ്ങാല്ലേ എന്നുണ്ടാവോ പണി
ആഹ് വല്യ കുഴപ്പില്ലാത്ത മൂപ്പരുടെ ഹസ്ബൻഡറിന്റെ വല്യച്ഛന്റെ മോനും വയറിങ്ങന്നെയാണ് പണി അപ്പോ ഓല് രണ്ടാളും കൂടി ഇങ്ങനെ രണ്ടാൾക്കും കിട്ടുന്ന പണിക്ക് രണ്ടാളും കൂടെ അങ്ങനെ അങ്ങനെ പോകും അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല രണ്ടാളുടെ പണിയും കൂടി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലും ഇടക്കൊക്കെ ഒന്ന് ലീവ് ആകും നമുക്ക് ഉറപ്പിക്കാൻ പറ്റൂല കറണ്ട് ഇല്ലെങ്കില് മഴയൊക്കെ പെയ്താല് ലീവ് ആകും പുറത്തുള്ള പണിയൊക്കെ ആകുമ്പോഴേ
ആഹ് ആഹ് അത് ശരി
പക്ഷെ ചില ദിവസങ്ങളിലാണെന്നുണ്ടെങ്കില് ഇത് ആറ് മണിക്ക് എണീറ്റ് പോവേ രണ്ടര വരയാണ് പണി ഉം അത് കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ ആഹ് അല്ലാ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോ വേറെ പണി ഉണ്ടാവും ചില്ലറ പണികളെ അതായത് വെള്ളം കറന്റ് കത്താത്തത് മോട്ടർ വർക്ക് ചെയ്യാത്തത്
ആഹ്
ഫാന് ഫിറ്റ് ചെയ്യാന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് അങ്ങനെയും പോകും അങ്ങനെയൊക്കെയാണ് അത് ഒറ്റക്ക് പഠിച്ചതാ ഇല്ലേ ഉണ്ടാവുമ്പോ അങ്ങനെ ഇണ്ടാവും ചെയ്യും ചില ദിവസം ഇന്ന് ഇപ്പൊ അവിടെ പോയി ഇപ്പ എന്റെ വീടിന്റെ അടുത്തൊരു പണിയുണ്ടായിരുന്നു അപ്പൊ ഞാനും ഒപ്പം കൂടീതാ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോണ്
ആവൂല്ലെ
ആഹ് ഞാൻ അങ്ങനെ പോ ഞാൻ അങ്ങനെ പോവലുണ്ട്
വീട്ട് വീട്ടിലാരൊക്കെയുണ്ട് ഏഹ്
എന്റെ വീട്ടില് രണ്ടാനിയൻമാര്
ഇനിപ്പം നാളന്നെ ഒപ്പം പോണ്ടല്ലേ മോളന്നെ ഉള്ളൂ
ഞാന് ഒരാളേ ഉള്ളൂ
നിങ്ങളെ നോയമ്പൊക്കെ കഴിഞ്ഞില്ലേ മുഹറത്തിന്റെ
ആഹ് നമ്മക്ക് ഇന്നലെയാന്നി ഇന്നലെ മിനിഞ്ഞാന്നും ഒമ്പതും പത്തും ആയിട്ട് ഏഹ് എന്തിന് ഉം നിങ്ങക്കുണ്ടായിരുന്ന് നോമ്പ്
ഇല്ലേ
ഏഹ്
അമ്മക്ക് കഴിഞ്ഞ മാസം നോമ്പന്നേനി
ഏഹ് നിങ്ങക്ക് അയിന് മറ്റേ വീട്ടണല്ലോല്ലേ
ആഹ് പോയെന്നോമ്പോക്കെ വീട്ടും ഇതീ കൂട്ടി അങ്ങു വീട്ടേ മോറത്ത് കൂടി ആയിട്ട് ജ പിന്നെ അജമാസത്തെ നോമ്പ് അങ്ങനൊക്കെ ആയിട്ട്
ഉം ഇന്ന ഞാൻ മോന് ചോറൊക്കെ കൊടുക്കട്ടെ ഇനി നിങ്ങ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോക്കെ വിളിക്കി ഉം ശരി
ആഹ് ആട അഹ് മതി ആഹ്